ഹലോ
കേക്കാവോ
കേക്കാലോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആ സുഖ
ആഹ് ഇവിടെ വിശേഷംൊന്നുമല്ല ഫുഡൊക്കെ കഴിച്ചോ
ആഹ ഫുഡ് കഴിച്ചായിരുന്നു എങ്ങനെ ഇന്ന് കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്
കാലാവസ്ഥ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രാവിലെ ചെറുതായിട്ട് ആ ഇങ്ങനെ മഴ ഇങ്ങനെ ഇരുട്ടി നിന്നു ഇപ്പോഴത്തേക്ക് മഴ കൊഴപ്പ ഇല്ല ആ വെറുിക്കൊക്കെ ചെയ്യവാ
ആ ഹ ഉം ഇവിടെ അങ്ങനെന്ന ഇന്ന് ഇത്തിരി നല്ല വെയിലൊക്കെ ഉണ്ട്
ആഹ് ആണല്ലേ ആഹ് ആഹ പിന്നെ വേറെ ഏഹർ
സ്പെഷ്യൽ
സ്പെഷ്യൽ അങ്ങനെയൊന്നുംല്ല ഇവിടെ ഇവിടെ വീട്ടില് മുരിങ്ങലുണ്ടേ ആ മുരിങ്ങലേന പറിച്ച് തോരരാാക്കി ആ തോരനാക്കി അങ്ങ് ഇവിടെ ഇന്ന് മീൻ കി ട്ടി നത്തോലി അവിടെയൊക്കെ മീൻപ്പം കിട്ടുന്നുണ്ടോ
പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ട്രോളിംഗ് അങ്ങനെ എന്തോക്കെയല്ലേ
ആ ആ
ഉം അപ്പൊ അതിന്റേതായ രീതിക്ക് മീൻ കഴിക്കുന്നവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട നൊക്കെ അറിയൻ പറ്റുന്നുണ്ട് ന്യൂസിലൊക്കെ വ
ആഹ് അതെല്ലേ ഒക്ക അഴിവിയ മീനൊക്കെ ആയിരിക്കും
അ
ആ അതൊന്നും വാങ്ങി കഴിക്കാതിരിക്കണേണ് നല്ലത് അപ്പഴേ ഉം കാലാവസ്ഥ കാലാവസ്ഥടെ ഇത് വെച്ച് പനി ജലദോഷം പനിയൊക്കെ വന്ന രണ്ടു ദിവസം കഴിയുമ്പോ പനി അങ്ങ് പോകും പക്ഷെ ഇത് കാരണം വര്ണ ജലദോഷവും വേദനയും തൊണ്ട അടപ്പ്‌ ഇതൊന്നും പോവൂല്ല
പോയില്ല പിന്നെ അതാണ് കുഞ്ഞുങ്ങൾക്ക് ക്ക്യാണെന്നുണ്ടെങ്കില് നമുക്ക് അതൊക്ക കൊടുകുമ്പഴത്തേക് എന്തെയും ബുദ്ധിമുട്ട് വന്നാൽ അത് പിന്നെ ഒരു സങ്കടം തന്നെ ആ അത ആ അതാ
ഓറ നമുക്ക് എന്ത് എന്ത ശരിയാ എന്തും നമുക്ക് ഇതാക്കാൻ പറ്റും പക്ഷെ നമ്മ മളെ ഇ ഉറക്കവും ഏഹ് പിന്നെ ഫുഡ്ഡും ഫുഡ്ഡന്ന് വെച്ചാ നമ്മള് രാ രാവിലെ ഫുഡ് ഫുഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ദിവസം അങ്ങ് തൊടങ്ങണ രാവിലെ നല്ല ഫുഡ് ആണെങ്കിൽ നല്ല എനർജി ആയിരിക്കും. ഏഹ് ഫുഡ് അതെ ഫുഡ് അവിടത്തെ ഫുഡ് ഇത്തിരി നമുക്ക് ഇഷ്ടല്ലാത്ത ആണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസേ അങ്ങ്ങ് പോകും
പ്പോ മ് മ്
ഇന്ന് എന്തായിര്ന് എന്തായിരുന്നു സ്പെഷ്യല്
സ്പെഷ്യൽ ആയിട്ടൊന്നുംല്ല പിന്നെ മീന് കണവയായിരുന്നു കിട്ടിയത് ആ അപ്പം അല്ലാതെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല എന്നും വെക്കുമ്പോലെയൊക്കെ തന്നെയ
ആ ആ കണവ എങ്ങനെയാ വെക്കുന്ന കറിയായിട്ടാണോ
തോരനായിട്ട് വയ്ക്കുന്ന
ആഹ് എങ്ങനെയാ നിങ്ങൾ അവിടെ തോരൻ വെക്ക്ണേ
തോരം വെക്കുന്നത് തേങ്ങൊക്കെ ഇട്ട് സാധാ തോരനൊക്കെ അരക്ക അരച്ചെടുക്കത്തില്ലേ ആ അതുപോലെന്നെ ഇച്ചിരി ഉള്ളിയൊക്കെ കൂടുതലിട്ട് അരിച്ചൊക്കെ ഇട്ട് പിന്നെ റ്റി അങ്ങനെ തോ സാധാ തോരൻ വയ്ക്കുമ്പോലെ തന്നെ വെച്ചെടു
ആ ആ ഈ കണവ ഇവിടെയും അങ്ങനെയാണ് ചില താണെങ്കിലേ നമ്മളീ വേവ് കൂടുമ്പോഴത്തേക്കും ആ ഇത് കല്ല് റബ്ബർ പോലെ ആവും
ആ ഉം
കണവേൽേ കൂന്തൽ പൊള്ളിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കൂന്തൽ നിറച്ചത് ആ ആ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ട്രൈ ആ ട്രൈ
കണവൊക്കെന്ന് പറഞ്ഞാ ദഹിക്കാനൊക്കെ ആയിട്ട് പാടല്ലേ. ആഹ് അപ്പം കുഞ്ഞു മക്കളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ ഒരു സാഹസത്തിന് ഇതുവരെ മുതിർന്ന
ആ ആഹ ആ അല്ല മോന് മീനൊക്കെ ഇഷ്ടമാണോ
ഓ മോന് മീൻ ഇഷ്ട
ആ ആ
ഉം മോന് മീനൊക്കെ ഇഷ്ടമാണ് പക്ഷെ പായസം ഇങ്ങനെയെ സാധാ കുഞ്ഞുങ്ങൾ മധുരമല്ലെ കൂടുതൽ ഇഷ്ട്ടം പക്ഷെ ഇവ എന്റെ മോന് പക്ഷെ അങ്ങനെ മധുരമല്ല പായസമൊന്നും കൊടുത്താലൊന്നും അങ്ങനെ കഴിക്കത്തില്ല ഐസ്ക്രീം അങ്ങനെയൊന്ന് വലിയ താല് പര്യല്ല അവര് നിർബന്ധിച്ചാ കഴിക്ക അത്രേ ഉള്ളൂ അതൊണ്ട് എ അവൻ അങ്ങനെയുള്ള ഈ തണുപ്പ് കഴിച്ചുള്ള അസുഖങ്ങൾ വലുതായിട്ട് വരാറുമില്ല ഉം. സാധാ കുഞ്ഞു മക്കളൊക്കെ നിർബന്ധം പിടിക്കുന്നത് എപ്പോഴും ഐസ്ക്രീം വേണം ചോക്ലേറ്റ് വേണം. പക്ഷെ എന്റെ മോൻ പക്ഷെ എന്റെ മോന് സ്നാക്സ് ഒക്കെ ഒരുപാട് ഇഷ്ടം ഈ ചിപ്സ് ഇങ്ങനെയൊക്കെ അതുപോലെയൊക്കെ ഉള്ളതൊക്കെ ഭയങ്കരഇഷ്ട. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്.
ആ ആ എന്നാലും ഈ എണ്ണ പലഹാരം ഒഴിച്ചിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കണയാ നല്ലത്.
ഉം
ആ ആ അല്ലേ ഫ്രൂസ് കൊടുക്കുമ്പോഴത്തേക്കും ആ വയ
കുറച്ച് ആ
സ്നാക്ക് മിക്സ് കഴിക്കണത് നമ്മള് ഈഓ അസുഖത്തിനെ വിളിച്ച് വരുത്തണേന് തുല്യ ല്ല ഇവര് ഈ പൊരിക്കണതൊക്കെ ഈ വറ്റ ലൊക്കെപറയുമ്പോഴത്തേക്ക് കട എത്രയോ ദിവസായ എണ്ണ ആയിരിക്കും നമ്മക്ക് എന്നെ ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഇട്ടാലും കൂടിപ്പോഴാ ആ ഒരു ദിവസം ഇപ്പൊ രാവിലെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അപ്പോഴും വൈകുന്നേരം ഉണ്ടാക്ക അപ്പോഴ മാത്രല്ലേ നമ്മൾ ഉപയോഗിക്കൂ അത് കഴിയുമ്പോഴത്തേക്ക് ഈ എണ്ണയൊക്കെ ഇങ്ങനെ കാറി പിന്നെ നമുക്ക് തന്നെ ഒരു ഇതാണ് ഈ ചിലപ്പോ എണ്ണ ഇത്തിരി കൂട്ടിയിട്ടിട്ടായിരിക്കും നമ്മൾ ഇതുപോലെ വറ്റലും ഇതൊക്കെ ഇടുന്നത് അപ്പൊ ആ എണ്ണ എടുത്ത് കളയുമ്പോൾ നമുക്ക് വിഷമം കാണും. എന്നാലും ഹ് അത് ഇനി കൊള്ളൂലല്ലോ. എന്ന് വെച്ചിട്ട് നമ്മൾ എടുക്കാതിരിക്കും.
ആ ആ എനിക്ക് കേൾക്കുന്നില്ലായിരുന്നു കേട്ടോ ഇടക്ക് വെച്ചിട്ട്.
തന്നെ. റെയ്ഞ്ചിന്റെ വല്ലോംആ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. ഉം.
സ്നാക്സൊന്നും അങ്ങനെ സാധാ ഞാൻ പിന്നാണെങ്കിൽ കൂടുതലും പുറത്തിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് കുറവു തന്നെ. ഞാൻ തന്നെ സാധാ അവന് ഇഷ്ട ഞാൻ തന്നെ ഇട്ടു കൊടുക്കും. വീട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട്.
ആ അതെയല്ലേ?
പിന്നെ വേറെ എന്തൊക്കെയുണ്ട്?
ഫുഡ് കഴിച്ച അച്ചാറൊക്കെ കഴിക്കുവോ അച്ചാറ്? അച്ചാറൊക്കെ കഴിക്കോ?
അച്ചാർ, മോനാണോ?
അല്ല അല്ല വീട്ടില്?
കഴിക്കും കഴിക്കും.
ആ എങ്ങനെ അച്ചർ വീട്ടിലി ടുന്നതാണോ അതോ? പാക്കറ്റ് വാങ്ങിക്കുന്നതാണോ? ആ ആ ആ ആഇന്നിപ്പം ഞാൻ യിൽ ഇങ്ങനെ പോയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ വെളുത്തുള്ളി അച്ചാറ് നമ്മളങ്ങനെ വി ലൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ പാക്കറ്റ് വാങ്ങി കഴിക്കണ തന്നെ. അപ്പോഴത്തേക്ക് വാങ്ങിയപ്പം പഴയ ടേസ്റ്റില്ല. ഇ പ മുമ്പൊക്കെ ആണെങ്കിലേ ഇച്ചിരി കാലത്തിന് മുമ്പൊക്കെ ആണെങ്കി ആ ഈ അച്ചറന്നെക്കെ പറയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആണ്. ഇപ്പം അത്രയും ക്വാണ്ടിറ്റിയും ഇല്ല. ടേസ്റ്റ് ഒക്കെ നല്ല ഇത് മാറ്റമുണ്ട്. പഴയ ടേസ്റ്റ് ഒന്നുമില്ല.
ഇപ്പോഴത്തെ എല്ലാ സാധനങ്ങളിലും കെമിക്കലാണല്ലോ? കൂടുതലുംചേരുന്നത്.
ഇതാ പുറത്തുന്നിള്ളേ നമ്മള് ഇളപ്പ ത്തിന് വെച്ചിട്ടാണ് ഓരോ സാധനങ്ങള് പുറത്തുനിന്ന് വാങ്ങിക്കും കഴ ക്കണത്. പക്ഷേ അത് കഴിക്കുമ്പോഴത്തേക്കാണ് അതിനേക്കാളും വലിയ പ്രശ്നം.
ഫ്രഷ് അ വരുന്നത് അതാണ് മം അതെന്നെ ആവശ്യല്ലാത്ത ഓരോ അസുഖങ്ങളൊക്കെ ഇത് വഴി തന്നെ ഉണ്ടാകുന്നത്
ഉം കൊറേ ഫുഡിന്റെ കൊറെ ഇങ്ങനെ അസുഖം വരന്നത് ഇങ്ങനെ ഫുഡിന്റെ താരത്തിന് എന്നം അല്ലേ
ഇല്ലന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ട് വളപ്പിലെ ന്തെങ്കിലൊക്കെ നട്ട് പിടിപ്പിച് അങ്ങനെഒകെയുള്ള രീതി യൊക്കെ പച്ചക്കറികളൊക്കെ വച്ച് നമ്മള് സ്വന്തമായിട്ട്ന്നെ അങ്ങനെ ചെയ്താ നമ്മകൊറേക
അതെ അതെ അതെ അതെ വീട്ടി കൃഷിയൊക്കെ ഉണ്ടോ
വൃഷിയൊക്കെ ഉണ്ടോ
ഇവിടെ ഹ്‌ ഇവിടെ പയറുണ്ട് ചീരെണ്ട് എ ഹ് പിന്നേം പാവകേണ്ട്
ഓ
ഉം പിന്നെ റെംബുട്ടൻ ഉണ്ട് ഉം പിന്നെ മഞ്ഞളുണ്ട്
ഓഹോ ഹോ അപ്പൊ ഭയങ്കര ഒരു കൃഷിത്തോട്ടണല്ലോ ആഹാ ഇത് ആാരൊക്കെ ഇത് ആാര പരിപാലിക്കുന്ന ഇതിനൊക്കെ
അമ്മ അമ്മ
ഓഹ്
ഓഅം ഞങ്ങളൊരുതിന്റെ ഉം അങ്ങനെ നോക്കാറൊന്നുല അമ്മന്നെ എല്ലാം നോക്ക
ഉം ഉം
ആ ആം പിന്നെ ഉം ഇപ്പം വിളവെടുപ്പാറൊക്കെ ആയി
ഓ അപ്പ ഇനി പൊറത്തീന്ന് ഒന്നും വാങ്ങിക്കേണ്ടി വരത്തില്ലല്ലോ
ഏയ് ഇല്ല ഇല്ല എല്ലാ അ അതെ അതെ അല്ല ഇവിടെന്ന് അതല്ലേ നല്ലത് നമുക്ക് പച്ച ഏന്തൊക്കെരിന്നാലും ഇതോക്കെ കേ എടുത്ത് കഴിക്കാലോ ഉം ഉം ഇഞ്ചി മഞ്ഞളൊക്കെ ആണെങ്കിലേ ആദ്യൊക്കെ ഞാ ഇതുപോലെ നമ്മളീക്ക ഈ പച്ചക്കറയിടെ കിട്ടൂലേ അതൊക്കെ ഇങ്ങെനെ ഫ്രിഡ്ജിലിരി ക്കുല്ലോ അപ്പോഴത്തേക്ക് അത് ഇരുന്നു ഇരുന്നു ഇങ്ങനെ പൊടിക്കൊക്കെ ചെയ്യോല്ലോ അതിനെ കൊണ്ട് ഇതുപോലെ ആ്മ ഇട്ട് അങ്ങനആണൊ
ഓ അങ്ങനെയാണ് നിങ്ങളത് ഇതാക്കിയത് പൊടിപ്പിച്ചെടുത്തത് ഓ അതിന്റെ തൈ യാക്കിയത് ഓ മഞ്ഞ അതിന്റെ ഇതിൽ നിന്നണല്ലേ വരുന്നേ
തോ
ആ മഞ്ഞെന്നാണ് ആ ആ ശരി ആആ എന്ത് മഞ്ഞാ പച്ച ആം നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന മഞ്ഞയാണ് ലേ
ഇല്ലന്നുആ അതെ അതെ മുഖത്ത് ഒകെ ഇടുന്ന മഞ്ഞ
കത്തിടുന്ന മഞ്ഞ ആണോ ഉണക്കിയിട്ട് നമ്മൾ ഇതിനെ പൊടിച്ച് നമ്മള് ഈ കറിക്കൊക്കെ എടുക്കുന്നെ
അല്ല അത് വേറെ മഞ്ഞളല്ലേ
ആണോ ഇത് മുഖത്തിടുന്ന മഞ്ഞ
അ ഇത് മുഖത്തിടണ മഞ്ഞ
എങ്ങനാ മാർക്കറ്റ് നിങ്ങൾ വിക്കുവോ ഇതിനെ
വികൊന്ന് അത്രയ്ക്ക്ഹ് അത്രക്കായില്ല ഇത് കൊറചോന്ന് ഇതായതേ ഉള്ളു ആ ഇനിയിപ്പം കൊത്തിത്തൊര കൊത്തിത്തൊര എറന്ന എടുത്ത അറിയാഎത്ര കാണോ ചെല ചില ഇതിലെ മുമ്പ് ഞാനാണെങ്കി ഒരു കവറിരുന്ന ഞാൻ എടുത്ത് കവറിലിരുന്നേന എടുത്ത് ഇതുപോലെ നോക്കിയപ്പോഴത്തേക്കും ആ കായ് മാത്രേ ഉള്ളൂ
ഓ
ഏ അതിനകത്ത് ആ ഇത് പൊടിച്ചു നിക്കണ മാത്രേ ഉള്ളൂ ഒരു ചെറിയ ഇതായിരുന്നു അങ്ങനെ ഞാനാണെങ്കി വീണ്ടും അതങ്ങ് കുഴിച്ചു വെച്ചു ഉം മോ ഇഞ്ചിയും മൂന്നു നാട് തൈ നിക്കുന്നു
ഓ എങ്ങനെയാ ഇത് കവറില് എന്നിട്ട് ടെറസില് വയ്ക്കുല്ലേ
അപ്പഴത്തേക്കും നമുക്ക് ടെറസില് ചെലടത്ത് ഇങ്ങനെ ടെറസില് തന്നെ ആ ഇതുപോ ലൊ പൈപ്പൊക്കെ വർണത്ണ്ടല്ലോ നമുക്കങ്ങനെയില്ല അപ്പം വെള്ളവും കൊണ്ട് മുകള കേറുന്നത് പാടായിരുന്നു പിന്നെ ഈ ഇതിന്റെ കൈവരി ഉ ണ്ടല്ലൊ അവിടെ വെച്ചാരുന്നു ആ ഇത് വെയില് ഒള്ള സ് വെച്ച പെട്ടെന്ന് പൊടിക്കും കേട്ട പിന്നെ വെള്ളം ഒഴിക്കണ പാട് ഇതാക്കിട്ട് ഞാനാണെങ്കി ഹലോ പിന്നെ ശെരിയട്ടോ
ഓ ശരി
ശരി ശരി